ഹലോ
കേക്കാൻലേ
ഹലോ ആഹ് കേക്കാം കേക്കാം
കേൾ എന്താ വിശേഷം
സുഖം സു സുഖംതന്നേ
ആഹ് ആഹ് കട്ടായ് കട്ടായ് പോവ്ണ്ട്ട്ടോ വാേയ്സ് ചെർങ്ങെനെ
ആണാ റെയ്ഞ്ചിന്റെ കൊഴപ്പാ എന്തോ ആഹ് പിന്നെ എന്താ കഴിച്ചേ ആഹ് കയ്ച്ചു കാപ്പി കുടിച്ചു
ആഹ് ആഹ് ഇന്നെന്തായ്ര്ന്നു ചായക്ക് കടി
ചെ ദോഷിം ചമ്മന്ത്യായിര്ന്നു
ആ ഞങ്ങക്കും ഇന്ന് ദോഷയും ചമ്മന്ത്യായിര്ന്നു ആ ഹലോ
ആ ആ അവിടേം അതായിര്ന്നോ
പണികളൊ ആ അതെ ഇവടിം അതായിര്ന്നു ആ പണികളൊക്കെ കഴിഞ്ഞോ പണികളൊക്കെ
കഴിഞ്ഞു കഴിഞ്ഞു പണി കഴിഞ്ഞു ചോറാ ആ എന്ത് കറി കറിക്ക് മീനാണോ
കറി ഇന്ന് അല്ലല്ല ഇന്ന് ബീഫ് റോസ്റ്റും മോര് കറിം
ആണോ ആ ഇവടെ ഇന്ന് ഞാറാഴ്ചായോണ്ട് ചിക്കൻ വേടിച്ചു
ആ ഞങ്ങളീ പർഞ്ഞ പോലെ ഞാറാഴ്ച്ചായ കാരണം കൊർച്ചൊന്ന് സ്പെഷലായി
ആയിക്കി ആ ഇവടേം ഇങ്ങനെ ഇവടെ ഞായറാഴ്ച ദിവസം മാത്രെ ഉള്ളു പിന്നെന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പഴും മാത്രം ചിക്കൻ വേടിക്കും
ആഹ ആഹ അങ്ങനെ വേറെന്താ കല്യാണം കയ്ഞതാണോ
കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട്
ആ ആ ആ
ആ അവിടെയോ
ഞാന് പടി ഞാ പഠിക്ക്യാണ്
പഠിക്ക ആ നേര്ത്തെ ഒരു വിളി കേട്ടു ഉമ്മ ഉമ്മയാണോ വിളി ച്ചേ ആരോ ഫോണി കൂടി കേട്ട്
ആണോ ഇന്റെ മ്മല്ല
അല്ല ആ ആ
ആ നേര്ത്തെപ്പിന്നെ വിൾച്ചത് ലെ ആ ആ അത് മ്മല്ല അത് ഞാനിവടെ പൊർ ത്ത് പഠിക്കാണേ ഓള് ന്റെ ഫ്രണ്ട്സാ ആ ഞാൻ പൊർത്ത്ങ്ങനെ തമിഴ്നാട്ടില് നിന്ന്ട്ടാ പഠിക്ക
ഹോസ്റ്റല്ലോ
ആ ഹോസ്റ്റലായിരുന്നു ആറു മാസം ഇപ്പവ്ട്ന്ന് മാറി പൊർത്താ
പൊറത്ത് ആ ആ നാട്ടി പോവൂല
നാട്ട്ലീ രണ്ടാശെനിം ഞായറാഴ്ച വെരുമ്പോ നാട്ടില് പോവും അല്ലാ അല്ല അല്ലാണ്ട് ഇവടെ എങ്ങനെച്ചയ്ഞാല് നമ്മളീ ഓണറിന്റെ താഴെ ഓണറും മുകളിൽ നമ്മള് റൂമ്ട്ത്ത് നിക്ക അങ്ങനെണ്ടാവില്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ
അങ്ങനെ നിക്കാണ് പ്പം ഫുഡ് നമ്മള്ണ്ടാക്കും
ആ മാറി മാറി ഉണ്ടാക്കൂല്ലേ
ആ ഞങ്ങള്ങ്ങനെ മാറി മാറി ണ്ടാക്കും ഓരോരുത്തരോരോ ര്ത്തരോരോ ദിവസം
ആ ആ ഇന്നൊരാളാണെങ്കി നാളെ ഒരാളൊ
ആ ഞങ്ങളിങ്ങനെ രണ്ടാൾ ഞങ്ങളെ റൂമില് നാലാൾക്കാര്ണ്ട് അയ്നിപ്പോ രണ്ടാണ് ഇന്ന് രണ്ടാളാണെന്നുണ്ടെങ്കി നാളെ രണ്ടാള് അട്ത്ത അങ്ങനെ ന്ന്ട്ടൊരു മാസം കയ്ഞ്ഞയ്ഞ്ഞാല് ആ ടീമിനെ ഞങ്ങള് മാറ്റും അങ്ങനെ വരാ ഉം അതെന്താ ച ച്ചയ്ഞാല് ഒരു ഒത്തരമേല് പൊയ്ക്കോട്ടെ
ആവൂ അങ്ങനെ
ഇനിയൊരു ഗ്രൂപ്പിസം പോലൊന്നും ആവണ്ടാ ഇഞ്ഞ് ഒരു ഒത്തൊരുമ ആയിക്കോട്ടെ എല്ലാരും ഒരു സൈക്കിള് മതി രണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഉം ആഹ് അങ്ങനെ എന്താ യെ യാത്ര ചെയ്യാൻ ഇഷ്ട്ടണോ?
ആഹ് യാത്രയൊക്കെ പോവാ ഇഷ്ട്ടാണ്
എവിടെക്കെ യാത്ര പോയിട്ടുണ്ട്
ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത ക്ഷേത്രങ്ങൾ ദൂരോട്ടൊന്നും അങ്ങനെ ഇരുവരെ പോയിട്ടില്ലാ കൊല്ലത് ത്തൊരു ക്ഷേത്രത്തിലൊക്കെ പോവും
ആഹ് അതല്ലാതെ ഇങ്ങനെ കാഴ്ചയ്ക്കായിട്ട്
ആഹ് അങ്ങനെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലാ
ആഹ്
ആഹ് ഉം
അങ്ങനെ പിന്നെന്താ ഏറ്റും ആഗ്രഹം എവിടുക്കാണ് എവിടെ പോവാനാണ് ആഗ്രഹം
എനിക്ക് ഇന്നി ആഗ്രഹം കണ്ണൂര് പോണോന്ന് ഒരാഗ്രഹൊണ്ട്
കണ്ണൂര് ഇന്ത്യക്ക് പൊറത്ത് അങ്ങനെ എവിടേം ആഗ്രഹല്ലാ? ആഗ്രഹല്ല്യാ ഇൻ്റെ പൊറത്ത്താ ഇന്ത്യക്ക് പൊറം കാണണെന്ന് ആഗ്രഹല്ല്യാ അത് ഞാൻ ആദ്യായിട്ടാട്ടോ കേക്കണത്
നമ്മള് അങ്ങനെയൊന്നും ആഗ്രഹവൊള്ള ആൾക്കാരൊന്നു അല്ലാ പിന്നെ അയ്ന് അടുത്തൊക്കെ പോവാനൊക്കെ ഇഷ്ട്ടവാണ്
ആഹ് അങ്ങനെ
പിന്നെ ഉമ്മയൊക്കെ കാണാൻ വരോ
ഞങ്ങള് അങ്ങട്ട് പോവും ഞങ്ങക്ക് രണ്ടാം ശനിം നാലാം ശനിയൊക്കെള്ള
ആഹ് ആഹ് അപ്പഴ് അങ്ങോട്ട് പോവല്ലേ ആഹ് ആഹ് ആഹ് വേറെ ഉം വേ ആഹ് വേറെ പിന്നെ സഹോദരങ്ങള് കാക്കയാ
ആഹ് ഇക്കൊരു അനിയനും ഒരു അനിയത്തിം
ഒണ്ടോ ആഹ് ആഹ് ആഹ് ഇപ്പൊ എന്തോന്ന് പഠിക്കുന്ന്
ഞാൻ ഒക്ക്യുപ്പേഷണൽ തെറാപ്പി പറഞ്ഞൊരു കോഴ്സ് ആഹ് അത് അത് പഠിക്ക് ഇല്ല ഇല്ല ഇപ്പം തേർഡ് ഇയർ ആണ് ഇനി ഒരു വർഷം കൂടി ഇണ്ട് ഒരു ആറു മാസം ഇന്റേൺഷിപ്പും കൂടി ഇണ്ട്
അത് ഇണ്ട് ആഹ് ആഹ് ആഹ് എവിടെ ഞാനും ഇവടെ ഇവടെ ഒരു കോളേജിലാണ് ഞാനും ജോലിക്കാ അത് ആറു മാസത്തേക്ക് അവിടെയും പൊറത്തൊള്ള പിള്ളേരൊക്കെ ഇന്റർഷിപ്പിന് വന്നാ ഒരു മാസത്തേക്കകം
ആഹ് അതെ എവിടെ ഏഹ് ഞങ്ങള് ഇവടെ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് ഓരോ സ്ഥലങ്ങളിലായിട്ടാ അത് ആറുമാസം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കില്ലേ ഒരു മാസം മാത്രം ഇവിടെ തന്നെ ഉള്ളു ബാക്കി ഒക്കെ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇഞ്ഞ് ബാംഗ്ലൂര് മൂന്ന് മാസണ്ട് കോളേജ്ന്ന് തരണതാ
ആഹ് ഇവടെ ഞാൻ പോണോട്ത്തും ഇങ്ങനേണ് കോളേജിന്ന് ഏഹ് വേറെ ബാംഗ്ലൂര് പോയോരുണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയോരുണ്ട് അപ്പം അവടെന്ന് കൊറെ പേര് ഇപ്പ ഇവിടെ ഇങ്ങോട്ട് വന്നു ഒരു മാസത്തേയ്ക്ക് അവർക്ക് ഏഹ് മേ ശ് വെള്ളിയാഴ്ച്ചാരുന്നു ഒരു മാസം പൂർത്തിയായി അവര് പോണന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ യാത്ര പറഞ്ഞ് പോയി
ആഹ് ആഹ് ഇത് പറഞ്ഞ പോലെ ഞാ ഇന്റെക്കെ ഒപ്പള്ളവര് ഇന്നെച്ചാ ഇന്റെ ബാച്ചില്ള്ളവരൊക്കെ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കയറി മൂന്ന് വർഷത്തെ കോഴ്സ് തമിയാവുമ്പോ മൂന്നാമത്തെ വർഷാണല്ലോ മൂന്ന് വർഷന്റെ എക്സാമ് കഴിയാൻ എക്സാമാവ്ണു അവരൊക്ക പിന്നെ ഷെഫിനി കേറി എന്താ പറയാ ഓരോരുത്തര് വയനാടു ഒക്കെയാണ് ചെലവര്
പോകുന്നല്ലേ ആ കോളേജിന്ന് വിടുന്ന എവിടെയാണോ അവിടെ പോണം അല്ലേ.
അ അവടെ കോളേജിൽ എങ്ങനെയാ വെച് കഴിഞ്ഞല് അവക്ക് ഇഷ്ടഉള്ളടുത്തക്ക് അപ്ലൈ ചെയ്തി ത് അത് കോളേജിന്റെ പെർമിഷൻ കിട്ടി കഴിഞ്ഞഴിഞ്ഞാല് പോവാ ഇന്റെ കോളേജിൽ എങ്ങനെയ തിരിഞ്ഞാല് ഇവര് പറയണ സ്ഥലം ഇവര് പറയണ പോലെ തന്നെ പോണം. ഇവർ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തക്ക് ആ അങ്ങനെ പക്ഷെ അതാ നല്ലത്. ത് കാരണം എന്താ വെച്ചാല് ആഹ കാരണം എന്താ വെച്ചാല് മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർക്ക്‌ അയച്ചിട്ട് അവരെ എടുത്ത് അവരെ നോക്കി. നമ്മളെ അവര അവിടെ ഇന്റേൺഷിപ്പിനാ ഇന്റേൺ ഇന്റേൺസിന് അവിടെ ആവശ്യം ഉണ്ടെങ്കില് ഒക്കെയാണ്‌ പ ഇതന്ന് പറയുമ്പോ ഏ കോളേജ് തന്നെ ഇ
ആ അവര് ആ ഉത്തരവാതത്തോടെ വിടുന്നതാണ് നല്ലത്. ഇല്ലേ
ആ അതെ ക ഇപ്പൊ ഞങ്ങള് അമ്പത് കുട്ടികള് ഉണ്ടെന്നുണ്ടെങ്കില് അത് ഗ്രൂപ്പാക്കും. എന്നിട്ട് ഓരോരുത്തരനെ ഓരോ സ്ഥലത്തക്ക് ഇടും അടുത്ത മാസം അവര് ഷഫ്ലാവും. ഓരോരുത്തർ അപ്പുറത്ത്ം അങ്ങനെ എല്ലാ സ്ഥലവും നമ്മള് പോവും അതാ നല്ലത്. കാരണം പിന്നെ സൗകരൃ. കാര്യം വെച്ച് നോക്കുവാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമുക്ക് ഇഷ്ടത്തിനുസരിച്ച് പോവാം പക്ഷെ അതെന്താ വെച്ചാലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ അവർക്ക് സ്വന്തം ആയിട്ട് ചെ സ്ഥല എടുക്കുമ്പളെ അവര്ങ്ങനെ എല്ലാ സ് സ്ഥലത്തക്കു അയച്ചിട്ടിട്ട് കൊറെ കിട്ടണൂല. ഏ ആൾക്കാരായി അവരക്ക് അപ്പ നമ്മളതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം ഉം
ഇതാവുമ്പോ കുറെ നല്ലതാണല്ലേ
ആഹ് ഇതാവുമ്പോൾ നിക്കാനുള്ള സ്ഥലം അവരാക്കി തരും കോളേജിലാകും. തരും ചെലോടുത്ത് നമ്മള് ബാങ്ക് ദൂരം നമ്മള്ന്നെ കണ്ടുപിടിക്കണം ബാക്കി എല്ലായിടത്തും ഇവരാക്കി തരും നിക്കായുള്ളത്. ആഹ് ആഹ് അപ്പൊ പിന്നെ അത് നല്ലാണല്ലോ.
ചോറൊക്കെ ആയോ
ചോറായി ഇനി കുളിച്ചിട്ടില്ല കുളിക്കണം.
ആ ആ അവിടെ നല്ല സ്ഥലം തന്നെ അവിട നിക്കുന്ന
അവടെ നിക്കണം സ്ഥലം വെച്ച് നോക്കുമ്പോ സമാധാനംഒക്കെ ഉള്ള സ്ഥലം തന്നെ പക്ഷെ നമ്മക്ക് ഇങ്ങനെയൊന്ന്. ഇറങ്ങാനൊന്നു പറ്റിയരു അച്ഛന് അടുത്ത വല്ല മോളോ അങ്ങനത്തൊന്നല്ല ഇതൊരു ഗ്രാമപ്രദേശം. ഹ്
അത് ശരി
നമ്മളെ നാട്ടിക്ക്‌ അങ്ങനെ നമ്മളിങ്ങനെ ടൗണ് ഏരിയ ഒന്നുല്ല
ആഹ ഒറ്റയ്ക്കൊന്നും പൊറത്തിറങ്ങി പോകണ്ടാട്ടോ
ഹേ ഇവിടെ ആൾക്കാരുണ്ട് നമ്മള് പിന്നെ രാത്രി ഒരു വൈകുന്നേരം വരൊക്കെ തന്നെ മോളില് പുറ ക്കെ ഒറ്റക്കൊക്കെ ഇവിടെ പിന്നെ പൂവാനായിട്ട് എവിടെയും സ്ഥലവുല്ല വല്ല മോളോ എന്തേലുക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കാന്നന്തെങ്കിലും വിചാരിക്കാം. ഇത്ങ്ങനെ ഒന്നുല്ലേ ഇല്ല ഉള്ളതന്നെ എത്രോ എ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ പോണം അത് അവിടെ ഒരു മനുഷ്യകുഞ്ഞില്ല ആകെ കൂടി ഇവിടെ ആക ഒരു മോള ഉള്ളു അവിടെ ആ മോള് നമ്മളെ നാട്ടില് ഒരൊറ്റ മോള്ട ഇപ്പ വെക്കാൻ പറ്റില്ല അങ്ങനെ ഞാന് തമിഴ്നാട്ടിന്ന് കുറച്ച് ഉള്ളിക്കുള്ള സ്ഥലത്താണെ കോയമ്പ തൊരു പോലെയൊന്നുല്ല അതാരണം പിന്നെ നമ്മള് നമ്മള ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നേക്കണത് നമ്മള് പിന്നെ പഠിക്കാനും
പഠിക്കാനുള്ളത് കൊണ്ട് നിക്കാന്ന് വിചാരിച്ചുല്ലേ
ആഹ് അതെ പിന്നെ നല്ല കോളേജ് ആണ് കുഴപ്പില്ല കോളേജ് കാണാൻ അത്ര വലിയ സെറ്റപ്പ് ഒന്നുല്ല എന്നാലും വ വാല്യൂ ഉണ്ട്
മനസ്സമാധാനം ഉണ്ടായിന്നോ എന്നല്ല പഠിക്കാനും അല്ലെ
ആഹ് പഠിക്കാനും ഇതൊക്കെ പറഞ്ഞ പോലെ മലയാളിയളെ
പിള്ളേരൊക്കെ ജാഥയൊക്കെ വിളിക്കുവോ
ഏയ് ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുംല്ല അത് ഗവൺമെന്റ് കോളജ ആകുമ്പോ നമ്മ നാട്ടിൽ ഗവൺമെൻ കോളജക്കെ ആകുമ്പോ ആാണ് അങ്ങത്തെ ഒരു ഇതക്കെ ഇത് ഉം മറ്റേ പ്രൈവറ്റ് അല്ലേ ഇവിടൊന്നും അതൊന്നും നടക്കില്ല
കയറിയതല്ലേ
ആഹ് പൈസ അടച്ച് കയിയ അതാണ് പിന്നെ ഒരു എടങ്ങറ് പക്ഷെ നാട്ടിലെന്താ വെച്ച കഴിഞ്ഞാല് എനിക്ക് ഈ കോഴ്സ്ന്നെ എടുക്കണം നാട്ടിലെന്താ വെച്ചാല് ഈ കോഴ്സ് ആകെ രണ്ട് സ്ഥലത്തള്ളൂ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പോ പിന്നെ
അതാ ആഹ് അതാ ദൂരേയും കൂടി ആയിപ്പോയില്ലേ
അല്ല അടു ഒന്ന് തിരുവനന്തപുരത്ത് അ ദൂരെയാണ് പിന്നെ ഇരുന്നാലക്കുടയിലുണ്ട് പക്ഷെ ഏഹ് എന്താ സംഭവന്ന് വെച്ച കഴിഞ്ഞാല് അത് എൽ ബി എസ് വഴിയ സീറ്റ് എടുക്ക ആകെ ഇരുപത് സീറ്റ് അങ്ങട്ടെ ഓരോ സ്ഥലത്ത ഉള്ളു അത് ന നിക്ക ഹൺഡ്രഡ് പെർസന്റേജ് ഒന്നും ഇല്ല എയ്റ്റി എറ്റ് അങ്ങട്ട ഉണ്ടായിരുന്നുള്ളോ എയ്റ്റി സിക്സ് എയ്റ്റി എയ്റ്റ് അങ്ങോട്ടുണ്ടായി അപ്പൊ പിന്നെ ആഹ് ഹൺഡ്രഡ് പെർസെന്റെജ ഒക്കെ ഉള്ള ആൾക്കാൻ എടുത്ത് കഴിഞ്ഞതി ശേഷമല്ലേ നമ്മള അടുത്തൊക്കെ
എടക്കത്തള്ളൂ ആഹ് ആഹ് ആഹ് അത് ശരി ചിലവര് കാശ് കൊടുത്ത് കേറുന്നവരും ഉണ്ട്
ആഹ് അപ്പൊ പിന്നെ എന്തായാലും ഇ സമയം ലേറ്റ് ആക്കണ്ട നല്ല കോഴ്സണ് അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോം കൊഴപ്പല്ല ഫീസ് അങ്ങനെ അങ്ങ എടുത്തു അങ്ങന അങ്ങട്ട് പക്ക
പഠിക്കാനുള്ള ഒരിത് ഉണ്ടല്ലോല്ലേ
ആഹ് പിന്നെ എല്ലാ സബ്ജക്ടും അതിന്റെതായൊരു ഇത്ണ്ടാവൂലോ അങ്ങനെ അങ്ങട്ട് പോണു
ഫ്രണ്ട്സ ഒക്കെ എവിടെ പോയി എവിടെ ഉണ്ടാ പുറത്തൊക്കെ പോയോ
ഏഹ് എല്ലാരുംവിടെത്തന്നെ നല്ല വെയില പുറത്ത് ഒന്നും ഈ നേരത്ത് ഇറങ്ങാൻ തന്നെ വെയ്ക്കില്ല ന്നായിക്കോട്ടെ വിളിക്കാം ആഹ് ശരി ശരി ആഹ്